ഹലോ കേൾക്കുന്നില്ലേ എന്താ അങ്ങനെ പോവുന്നു
ആഹ
ചായ കുടി കഴിഞ്ഞോ
ആ ചായകുടി കഴിഞ്ഞ് ബാങ്ക് കൊടുത്തില്ലെ നിസ്കരിക്കാനായി
ആഹ
ഉം ഉം
പിന്നെ ഫുഡൊക്കെ ആയോ
ആഹ ഫുഡൊക്കെ ആയി ആഹ ഫുഡൊക്കെ ആയി ഉ ഏ ഉച്ചയ്ക്ക് എന്ത് കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഉച്ചക്കൊന്നും വെച്ചിട്ടുണ്ടായില്ല വൈകുന്നേരത്തിന് രാത്രികൾക്ക് ആ എന്ന് ചെറുത് മുരിങ്ങ താളിച്ചുക്ക്‌ണ് മീൻ പൊരിച്ചും ചെയ്ത്ക്ക്‌ണ് പച്ച മീൻ ണ്ടായിന് പൊരിച്ചും വെച്ച്ക്ക്‌ണ്
എന്തോ ഉം ഉം ഞങ്ങൾക്ക് ണ്ട് ഉച്ചയ്ക്ക് കറിവെച്ച് പിന്നെ ഉച്ചക്ക് ചോറ് രണ്ട് നേരത്തേക്കും കൂടെ വിട്ടു വെച്ചു ഞങ്ങൾ പള്ളീന്ന് കഞ്ഞി ഓടിച്ചു വരുമ്പോഴേ ആർക്കും അങ്ങനെേച്ച ഇഛരിച്ച മതി പിന്നെ ഹസ്ബൻറ് ആണെങ്ക ഇവിടെണ്ട് ഞങ്ങൾക്ക് ഇവ ക്രിസ്ത്യനാണെ ഞങ്ങള് പള്ളി പോവും രാവിലെ
ആ രാവിലെ ആഹ് രാവിലെ ഞായറാഴ്ച ഉണ്ടാവും കുർബാന അങ്ങനെ എന്തോ ഉണ്ടാവല്ലെ എല്ല ഞായറഴ്ച ഉണ്ടാവയിരിക്കും ല്ലേ
ഓഹ് എല്ലാ ഞായറാഴ്ചുണ്ട്
ആഹ് ആഹ് ഉം
അപ്പൊ ഞങ്ങള് ബീഫ് വെച്ചു മേട് പള്ളിയിലെ കഴിഞ്ഞ് ബീഫ് മേടിച് കൊണ്ടുവന്ന് അത് വെച്ചു പിന്നെ ചോറും വെച്ചു അപ്പൊ ഹസ്ബൻഡ് ആണെങ്കി ഒരു കേറി താമസം ഉണ്ടായിരുന്നു അവിടെ പോയി വന്നപ്പോഴേക്കും നെയ്ച്ചോറും ചിക്കനും ഒക്കെ കൊണ്ടന്നു
അതെ ഏഹ് കൊണ്ടുവന്നോ ഏഹ് ആ കൊ കൊണ്ടുവരും എനി യൂം ഇഇനി ഇപ്പോൾ സ്പെഷ്യല്. കൊണ്ടുവന്നേക്കാരം വീട്ടിൽല്ലോൽകൊക്കെ മക്കൾക്ക്
മക്കക്ക് വേറെ നെയ്ച്ചോറും മതി
ഏഹ്
ഉം അപ്പൊ അവര് വന്നവഴി കഴിച്ചു ട്ടോ
അതെ അതെ ആഹ് ആഹ് എ അപ്പൊ ചോറ് കഴിച്ചതാണെങ്കിൽ അതെല്ലെ അപ്പൊ ചോറ് വഴിച്ചതാണെങ്കിലും കൊണ്ടുവന്നാൽ അപ്പൊ ഒന്ന് കഴിക്കണം കൊറച്ച് കൊറച്ചെങ്കും ആഹ് അതെ അതെല്ലേ അങ്ങൻത്തൊക്കെ ഭയങ്കര ഇഷ്ട്ടേക്കാരം മക്കൾക്ക്
ഉം കഴിച്ച ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ അപ്പൊ തന്നെ ചോദിക്കും എനോട് ഇപ്പ തന്നെ ചോയ്ച്ചു
അത്ക്ക ആഹ് അ അങ്ങ അങ്ങനത്തക്കക്കെണ്ടോ ഭയങ്കര വെഷമം ഉപ്പക്ക വരത്ത അതന്നെ നല്ലേ വിഷ്പുണ്ട്ല്ലേ ആ വിഷ്പ വാണം കുട്ടിയക്കും ആ തിന്നാൻ മടി ആയാലാണ് ഭയങ്കര ബുദ്ധിമുട്ട്
ദൈവമേ ഇതൊക്കെ ഏതിലെ പോവും
എഹ് തടി ഉണ്ടോ അതോ ആഹ്
ഇല്ല ഇല്ല ആ തടിയൊക്കെ പോയി ഉം ആഹ് ണ്ടായിരുന്നു അവന് കുഞ് കുഞ്ഞിലേ ഉണ്ടായിരുന്നു ഇപ്പ ഇപ്പ വന്ന് വന്ന എല്ലാം പോയി പാത്രമൊക്കെ എടുക്കുന്ന ണ്ട് ഞങ്ങള് ചോറ് കഴിക്കാനായിട്ട് തന്നെ എടുക്കും തന്നെ തന്നെ കേറി പ്ലേറ്റ് പ്ലേറ്റ് ഒക്കെ എടുക്കും
ആഹ് മക്കള് ഈ പ്രായത്തിലല്ലേ ആഹ് അവർക്ക്
ക്കണം..
അതെല്ലേ എത്ര എന്താ കാട്ടണ മോന്? എത്രമ് ക്ലാസില. അതെലെ
ആ പെണ്ണ് എൽ കെ ജി യു കെ ജി
യു കെ ജി എത്തിക്കണല്ലേ അവൻ അംഗനവാടിയിലും വല്യ ഡിഫറൻറ് ഒന്നുല്ല ല്ലെ യു കെ ജി ആണോ യു കെ ജി എൽ കെ ജി
ആഹ് അവള് അവള് യുകെജി
അപ്പൊ ചെർത് അംഗനവാടീൽ പോണു കുട്ടി ആൺകുട്ടിയാണോ ആൺകുട്ടി ആഹ് ആഹ് രണ്ടു കുട്ടിയാൾ ലെ
രണ്ടു കുട്ടിയാള്
ഏഹ് അവരെങ്ങനെ എന്ത ഭയങ്കര സ്നേഹത്തിലാണോ? തല്ലും പിടിയൊക്കെ ണ്ടോ?
സ്നേഹംണ്ട് വികൃതിത്തരംണ്ട്. ഉം..
അല്ലേ ആരെട്ത്ത്ന്നാ ഒന്റെഎടുതന്ന് പെങ്ങൾക്ക കിട്ട്യേ ഹ് ഹ്... അതാ
ഇങ്ങട്ട് വരും ഒന്നിനൊന്നു മെച്ചണ്..
അതെ ലെ ഏഹ് എന്റെ ഏട്ടത്തിന്റെ മക്കള അങ്ങനെയാണ് ഓൾ അത്ര വല്യ വ്യത്യാസംന്നുല്ല അങ്ങിട്ട് എന്താ എന്താ താത്തിയും അനിയനും നല്ല തല്ലായിരിക്കും. ഉം ആഹ് ചോറ് കൊടുക്കി. അവരിപ്പോ ചോയ്ച്ചു വരുമ്പോള് വേണ്ടാന്നോ
ആഹ് അവ കഴിച്ചോ അവൻ എടുത്തു ചോറൊക്കെ വളമ്പി
ഏഹ് അതെലേ ആഹ് കഴിച്ചോട്ടെ ന്റെ മോൻ ആദ്യംങ്ങനെയായിരുന്നുഅങ്ങനെ ഒക്കെ ഭയങ്കര ഇഷടെയിന്നു പ്പോ കഴിക്കാൻ ഭയങ്കര മടിയ.. ഈ ഒരു പ്രായണ്ട് ആ പ്രായത്തി കഴി ക്ക് ആഹ്
പെണ്ണ് അങ്ങനെ അത്ര വലിയ താല്പര്യംന്നുല്ല. ആഹ് ചെറുക്കൻ ചെറുക്കൻ കഴിച്ചോളും അഹ് ചോയിക്കുമ്പോം കൊടുക്കണന്നള്ളൂ. അത് ഇച്ചിരിയാണെങ്കിൽ ഒരു വാ യെങ്കിൽ ഒരു വാ അല്ലെങ്കിൽ രണ്ടു വാ രണ്ടു വാ അവൻ കഴിച്ചിട്ട് മതി പരിം ഉമ്
ഉം ഉം
പ
പിന്നെ വേറെ എന്തൊക്കെ എങ്ങനെ മോളൊക്കെ കൊഴപ്പൊന്നുംല്ലല്ലോ സ്
ഇല്ലല്ല ഇല്ല രാവിലെ എണീക്കുമ്പം പറയുംപിന്നെ ഞാൻ പോകത്തില്ല അങ്ങനെയനെയന്നൊക്കെ പറയും പിന്നെ ഒന്നോ ഒരിക്കി നീച പല്ല് തേപ്പിക്കണെങ്കില് ഒരുഅര മണിക്കൂറ് ഒരു മണിക്കൂറ് സമയം വേണം.
അതെല്ലെ..
പിന്നെ അതൊന്നും തേച്ച ഒന്ന് നോക്കി ചായ കടിയും കഴിക്കണങ്കില് അതിനും വേണം ഒരു അരമണിക്കൂറ് അപ്പ തന്നെ സമയ ആയി ഏഴ് മണിയാകുമ്പോ ഞാൻ വിളിക്കും എണീക്കാൻ പറേഞ്ഞോണ്ട് എങ്ങനെ എട്ട് മണി എട്ട് മണിയൊക്കെ ആകുമ്പോത്തേനും ചോറൊ എല്ലാ എല്ലാം റെഡി ആവും ചോയെം കറിയൊക്കെ ആവും
അതെലെ ആഹ്..
അതായി കഴിഞ്ഞാൽ എട്ട് മണിയാവുമ്പോത്തിനും ഡ്രസ്സ്‌ മാറാൻ കേറി ഒരുങ്ങി പിടിച്ചു വരുമ്പോത്തേക്കും എട്ടരആകും
മ്മ് ഓലപ്പങ്ങനെ നമ്മള് ങ്ങനെ നിൽക്കണം അല്ലാ ന്ന ഒക്കെ ബസ്സ് ഒന്നും കിട്ടൂല ആഹ്
ആഹ് എട്ടര എട്ടേ മുക്കാല് ആവുമ്പോതേക്കും ബസ് വരും
അതേല്ലേ
ഉം
ആഹ് എട്ടേ മുക്കാൽ ആവുമ്പോ ബസ് വെരും ലേ
ആഹ് എട്ടേ മുക്കൽ ആവുമ്പം ബസ്സേ രും വൈകിട്ട് നാലേ മുക്കാലും വര രാവിലെ ഇവർക്ക് ഫസ്റ്റ് ട്രിപ്പാ ഇങ്ങോട്ടേക്ക ആദ്യം വരാ രാവിലെ ഫസ്റ്റ് ട്രിപ്പാണ് അപ്പം രാവിലെ ഇങ്ങ് വരും എന്നിട്ട് കറങ്ങി അടിച്ച് അങ്ങ് സ്കൂളിന് അവിടം വരെ പോവും പിന്നെ സ്കൂളിന് അവടെ പെട്ടന്ന് വിട്ടിട്ടാണ് പിന്നെ ഇങ്ങോട്ടേക്ക് വര അപ്പം നാലേമുക്കാലാവും മൂന്നേ മുക്കാൽ ആവുമ്പം വിടും
ഓ ഓ ഓഹ് വൈകീട്ടാണ് വീട്ട്ക്ക് എത്താല്ലെ നാർത്തെ പോവും ചെയ്യും
നേരത്തെ പോകും വൈകുന്നേരം നാലേ മുക്കാൽ ആവുംമ്പ ഇവിടെത്തും മൂന്നേ മുക്കാൽ ആകുമ്പോ സ്കൂള് വിടും
ആ മുന്നേ മുക്കാൽന്ന് ആഹ് കേരളാ സിലെബസ്ന്നെ അതോ സി ബി എസ്സി ഓ
കേരളാ സിലബസാ ഇംഗ്ലീഷ് മീഡിയാണ്
ആഹ് ആഹ് കേരളാ സിലബസ് ആ ആ അല്ല ഏതായാലും കൊഴപ്പൊന്നുല്ല മ് മ് മ് ഹ്
അഹ് അഹ് ഇപ്പൊ തന്നെ ഇ ഇംഗ്ലീഷ് മീഡിയം തന്നെആയിട്ട് എനിക്ക് ഞാന് പെടാണ് ആ എടക്ക് ഇഞ് സി ബി എസ് ഇ കൂടി ആയ പറയണോ
ഏ ബുദ്ധിമുട്ടാണ് കുട്ടികക്ക് ഒരുപാട് പഠിക്കാനൊക്കെ ഇണ്ടാവും അത്
എഴുതാൻ ഞാൻ ഈ ചെറുതിനെ വെച്ചോണ്ട് എങ്ങനെയാണ് അവളെ പഠിപ്പിക്ക
എഹ് ആ ആ
ഇവൻ ഒറങ്ങിയിട്ട് വേണം അവൾ ഇന്ന് ഹോം വർക്ക് ചെയ്യിക്കണങ്കിൽ ഇവനെ ഒറക്കി ഞാൻ മ് ഇപ്പറ വരുമ്പഴത്തേക്കും അവള
ആ ആ അതന്നെ ഒർക്കം തന്നെ ആണ് പ്രശ്ന ന്നത് ഒറക്കം അതേപോലെ വിശപ്പ് പിന്നെ
ആഹ്
ഇവടിം അതേപോലെ തന്നെ ഇ വളുംണ്ടാവും ഒപ്പം അപ്പൊ ആ ഇപ്പൊ പിന്നിം കോയപ്പല്ല കഴിഞ്ഞ ഇയറില് തീരെ പറ്റില്ലായിന്നു ഓൻ ക്ലാസ്സിലാണ് ഓൻ ലായപ്പോ തീരെ പറ്റ്ണ്ടായില്ല ഇനിയിപ്പോ ഓനെ ഇൻക് ദേഷ്യം വന്നു വല്ല തല്ലാന നിന്നാല് അപ്പൊ ഇമീറ്റും വന്ന് കാണ്ട് ഇന്നെ തല്ലും ഓനൊന്നോടുത്താ തിരിച്ചി ഇൻക്കും അതേ ഓരന്ന് ഒരു തല്ലാക്കാരം യുദ്ദേന്നു.
ഇവിടെ അങ്ങൻത്തന്നെ പെണ്ണ് പെണ്ണിൻ എന്നെ പേടിയില്ല ഞാൻ ഒന്ന് കൊടുത്ത രണ്ട് ഇങ്ങോട്ട് തരും. പക്ഷെ അവള പപ്പയാണെങ്കില് ഒന്ന് നോക്കിയാൽ മതി അപ്പ തന്നെ കരയും.
ഹേ
അപ്പ ഒച്ചടാൻ പാടില്ല കരയാ എന്തേലും പറഞ്ഞ അപ്പ അവക്ക് സങ്കടം വരും പ്പ വഴക്ക് പറഞ്ഞാ എന്നെ അടി ക്കോ തൊഴിക്കോ എല്ലാം ചെയ്യും എന്നെ അമ്മേനൊക്കെ നല്ലടി തരും.
ആ ആഹ് അവൾ
അവള് ചെറുതിന് കൊടുക്കൂട്ടോ ചെറുക്കനും മുടിയൊക്കെ പിടിച്ച് വലിക്ക നമ്മള് ആ ഒരു ഇടങ്ങാറാക്കും
അതെതെ മ്
മ് വടിയൊക്കെ വെച്ച് അടിക്കും നമ്മളെ പോറത്ത് പോറത്ത്
ഏ പ് ഹേ മാറ്റി എണീറ്റ് കഴിഞ്ഞ പിന്നെ പോവാനൊന്നും മടിയൊന്നില്ലാല്ലെ
ഇല്ല ഇല്ലല്ല -ആ- ആ -ഒരിക്കി -കഴിഞ്ഞാൽ കുഴപ്പല്ല പോവാൻ ഉഷ
അതെ അതെല്ലെ ഇവന് സ്കൂൾ പോക്ണന്ന് അങ്ങനെയിരുന്നു ഭയങ്കര മടിയായിരുന്നു പിന്നെ കരയെക്കാരം കരയുമ്പോ കാണാ കയ്യൊക്കെ ഇങ്ങനെ ഇട്ട് തര്ണാണാ എൽ കെജി പറഞ്ഞയച്ചത് കൈ ഇങ്ങനെ കാണിച്ചരും കാലിങ്ങനെ കാണിച്ചരും കരയ്ണുംണ്ടാവും അല്ല അ ഫസ്റ്റത്തീസങ്ങനെയ് പിന്നെ ഭയങ്കര യുദ്ധൈനു മാറ്റാൻ ഒന്നയകൂലൈനു റൂമ്കേറിങ്ങാട് വാതിലടക്കൈനു ഞാന്പുട്ച്ച് ങ്ങോട് എന്ത് കൊടുന്ന് സിറ്റോട്ടിലാണ്വെക്കും സിറ്റോട്ടില് വെക്കുമ്പോ ആൾഭയങ്കര മുൻ മുന്നിലിങ്ങനെ വണ്ട് വണ്ടിവന്ന് നിക്കേയിരിക്കും ആ വണ്ടിവന്ന് നിക്കക്കാരം ബ്നെന്നിട്ട് മാറ്റിച്ച് ചൈകാര്യം അവിടെ നിർത്തിങ്ങാണ്ട് അപ്പൊ അല്ലാതെകിട്ടൂല സിറ്റൗട്ട്ക്കങ്ങറക്കിയ ആള് ഭയര ഡീസന് അല്ല അത് വരെ അയിന്റെഉള്ളില് ആരെലുംകാണുമ്പ ഭയങ്കര മടിയാണ് ആരേലും കാണ്ണുന്നത്.
ഉം
അതുകൊണ്ട് എന്താ അന്താ സിറ്റൗട്ടിലെത്തിയാ പിന്നെ ആൾ ഭയങ്കര ഡീസൻ്റാ അപ്പൊ കജ്ജും കാലൊക്കെ ഇതാക്കുന്നിട്ട് എന്താ മ ഞാന കറീണ് കറീണത് പോലെണ്ടമ്മ ഇച്ച് വള്ളം താട്ട് കണ്ണൊക്കെ തൊടക്കാനേ വള്ളം താട്ട്മ്മ ഞാനെങ്ങനെ പോവാന്നൊക്കെ പറയും
ആഹ്
താണ് ഒരാള് കാണ്ണത്.
അതെ അതെ ഇവിടെ ആദ്യൊക്കെ അങ്ങനെയായിരുന്നു പിന്നെ അവൊക്കെ അമ്മച്ചി ചെലെമടി കാരണോണ്ടൈ എനിക്ക് ചെലസമയത്ത് നമുക്കീ വയ്യാതിരിക്കുമ്പോ ഭയങ്കരദേഷ്യയ്ര്കോലൊ അപ്പൊ അന്നേരം നാപറിം പിള്ളേര് പറഞ്ഞാ കേട്ടില്ല അയിലേറെ ദേഷ്യമൊക്കെകൂടെ അപ്പണ്ട് അമ്മച്ച്യേ മ്മച്ചേ ഇങ്ങ് വാമ്മച്ചേ ഇങ് വാമ്മിച്ചേ അപ്പത്തേക്ക് എനിക്ക് ഒന്നുംകൂടെ പ്രശറ്കേറും. ഡ്രസ്സിട്ടില്ലെങ്കിലൊക്കെ കളർ ഡ്രസ്സെടുന്ന സമയത്ത് അവൾക്ക് വിചാരിക്കുന്ന ഡ്രസ്സന്നെ അവൾക്ക് വേണം. അപ്പൊ എനിക്കങ്ങോട്ട് ആ കലികേറിക്കയ്ണല്ലോ ദേഷ്യംവന്നയ്ഞാ ഞാനുണ്ടല്ലോ? അവളെ പീടിച്ചങ് വെക്കും പീടിച്ച്വെച്ചിട്ട് നിർബന്ധിച്ചങ്ങിടും. ഇട്ട് കഴിഞ്ഞന്നാ ഏകദേശംമുടിയെല്ലാം കെട്ടി കഴിയുമ്പോ ആളോക്കെയാകും ഒരുകോയ
ആളൊക്കെ ഹഹ ഹാ ഇവിടെ ഇവിടെൻക്കന്നെ ഓൻക്ക്ഷ്ട ഓൻകിഷ്ടല്ലേതേ ഓല്ടൊള്ളൂ. പക്ഷെ ആ അത് ആ അത് ഓനന്നെ എന്ത് പോയിടും. കൂം എന്താ ഇടൊക്കെചെയ്യും ചിലപ്പോ ഇന്നോട്ങ്ങനെ ചോയ്ക്ക ടുത്തെരാ ഇല്ലങ്കില് ഞാൻ കൊടുന്നത് ഇടണ്ടേരും അണക്കിഷ്ടല്ലേവാണംന്ണ്ടൻകില് ഇയ്യ് പോയിട്ത്ത്ടണംനർ
ഞാനും അങ്ങനെ തന്നെ ചേട്ടായിക്ക് ജീൻസും ടോപ്പം പറ്റുള്ളു.
ആ ആ ഹ
കെ ഉടുപ്പുംപറ്റൂവി ഉം ഭയങ്കരിഷ്ട അവളെ ജീൻസും ടോപ്പൊക്കെട്ടോണ്ട് ആഹ ശെരി ഓക്കെ